അതെ
ഹലോ
ഹലോ അസ്‌ലാമും അലൈകും
കേക്കണില്ലേ ആഹ്
ആഹ് കേൾക്കണ്ട് എന്താ പാട് സുഖല്ലേ പിന്നെ ഉം മയണ്ടോ
മയല്ല ഇപ്പം മയല്ല ചോറൊക്കെ കയിച്ചോ
ചോറ് തിന്നിട്ടില്ല എല്ലാരും കുടുംബത്തില എല്ലാരുംണ്ട് നാത്തൂമ്മാരെല്ലാരും ഉണ്ട്
ഏയ് ഇന്നെല്ലാരും വന്നിക്ക ഏയ് എന്നിട്ട എന്താ ഇണ്ടാക്കിക്ക്‌ണ്
ഇണ്ടാക്കീക്കണ് പ്രഷലൊന്നുല്ല സാധാ ചോറന്നെയണ്
ഏയ്
ആഹ് ആവിലേ
ന്നാ ഉം എല്ലാരും വന്നിട്ടുണ്ടാവൂലേ
ഉം സാധാ ചോറും ഉപ്പേരിം കൂ മീനും മീൻകറിം മീന് മൊളകിട്ടു നാല് നാത്തൂന്മാര്
ഏഹ് ഇവ്ടത്തെമാരി തന്നെ ഇവിടെ ഇച്ചും നാല് നാത്തൂമ്മാര
ഏഹ്
ഉം ഓല്ക്കോക്കെ ചെറിയ കുട്ടികളൊക്കെണ്ടോ
ആഹ് ആഹ് ണ്ട്
ഏ ഇവിടെ ഇന്റെ നാത്തൂന്മാർക്കൊക്കെ വലിയ മക്കളൊക്കെ വലിയ തയ്ക്കണ്
ഏ ചെറിയ നല്ല ചെറുതല്ല അത്യാവശ്യം വല്ല ചെറുത നല്ല ചെറുതോന്നോല്ല മൂന്ന് അഞ്ചു വയസ് വരെ അയിന്റെ മേ
ആ സ്കൂൾ
അഞ്ചു അല്ല ഒര് പത്ത് ആ ഒക്കെ സ്കൂൾ കൂട്ടിയ ആ എല്ലാര്ത്തും അങ്ങനെ തന്നെയാണ് പിന്ന ഇന്റെ തന്നെ ഉള്ളു
ഉം ഉം ഉം ആ് ഇവിടുത്തെന്ന് ഇവിടത്തെ നാത്തൂൻമ്മാർക്കൊക്കെ പിന്നെ മക്കള് പെണ്ണട്ടി പിന്നെ പെൺകുട്ടികളൊക്കെ കെട്ടിച്ച് പേരക്കുട്ടികളായി
ഏ ഇ ഇത് പെണ്ണൊന്നാരതും കെട്ടിട്ടിയ ഒരാളെ കെട്ടിച്ചണ് ഒ ഒരാത കെട്ടിച്ചണ് വേറെതോ മറ്റേതൊന്നും കല്യാണം കഴിഞ്ഞിട്ട്
ഉം ആഹ് ആഹ ഇവിടെ ഞങ്ങ എല്ലാരും പാട അടെ കൂടിയാലേ വലിയ ഒ ആ്ഹ് എല്ലാർക്കും വലിയ വലിയ ഇവിടെ വലിയ ഫാമിലിയ ഒമ്പത് ആണേ എല്ലാർക്കും അത്യാവശ്യം കുട്ടികളുണ്ട് വലിയ നാത്തുവിന് എട്ട് കുട്ടികളുണ്ട് വലിയ നാത്തുവിന് വല് വല്യ നാതുവിന് എന്ത് ആ എട്ട് കുട്ടികളില് അന്ത വല്യ
അപ്പൊ എല്ലാരും വരുവാ എല്ലാരും കൂട അങ്ങനെ വരൂ
എല്ലാ അങ്ങനെ ഓല ഇടക്കി വരുന്നില്ല ആഹ ആ നാത്തുമാര് വരും പിന്നെ ഓലെ മക്കാ മക്കളാള് കെട്ടിച്ച മക്കളാളൊക്കെ ചെപ്പോ അങ്ങനെ വരും എന്താ ഇങ്ങനെ കൊറച്ചേര നിന്ന് പോവാനൊക്കെ ആ ആ അതന്നെ പിന്നെ ചെലപ്പോ ആദ്യൊക്കെ അങ്ങനെ നീന്നീനോ കട്ടിച്ചോലും നിന്നീനോ ഇപ്പൊ പിന്നെ ഐറ്റങ്ങ ഒക്കെ കുട്ടികളൊക്കെ സ്കൂൾ ചേർത്ത് അങ്ങനെയൊക്കെ തിരക്കല്ലക്കരാ പോലും അങ്ങനെ വരല്ലൊന്നുമല്ല
ഏഹ്
ഇങ്ങനെമാനെ കാണാന ഇറന്ന്ങ്ങാണ്ട് വന്നങ്ങാണ്ട് പോകും കൊറച്ചുരൊക്കെ അപ്പൊ നിന്ന് പോ അങ്ങനെയൊക്കെ
ആഹ് അവര് അങ്ങനെന്ന എപ്പളെ എങ്ങനെയൊക്കെ രണ്ടസം നിക്കൂന്ന്ല്ലാതെ ഇടൊന്നും വരുല വെല്ലുച്ച മരിച്ചപൊ വന്നേ തറവാട് പിന്നെ ഞങ്ങളെ ഒരു മോൻ ഒരു മോനല്ലേ ഉള്ളൂ വരെ ഇവിടെന്നെ ഇടെന്നെല്ലേ വരാനുള്ളൂ വേറെ വേറെ ആരുല്ലാ ന്തൊരു ആങ്ങളമാര
ആഹ അതന്നെ ഇവിടെ അഞ്ച് ആണു ആണുങ്ങളാണ് ഞങ്ങള് തറവാട്ടിലും പിന്നെ എല്ലാരും വേറെ പേരായിട്ട
ആഹ് അപ്പൊ പിന്നെ ആണും പെണ്ണുണ്ടല്ലേ എത്ര ആ മുത്തച്ഛന്മാരോ അടച്ചന്മാരോ ആഹ്
അപ്പൊ ഓൽക്കും ഒക്കെ ഇണ്ട് ആഹ് നാ ഏ ഒരാണു ഇന്റെ മാപ്പിളയ അങ്ങനെ അഞ്ചാണുങ്ങളും നാല് പെണ്ണും
ആ അമ്പത് മക്കള് ആഹ് ആഹ് അപ്പ അങ്ങനെ നാല ആണാണല്ലെ ആഹ്
ആൻ അഞ്ച് ആണും നാല് പെണ്ണും അങ്ങനെ നാല് മൂത്താച്ഛൻ. ഏട്ടന്മാരെ പിന്നെ ഓലുക്ക് ഒക്കെ കൊറെ കുട്ടികൾ ആഹ് ഏഹ്. ഇവലാണ് ഏറ്റവും ആണിലും പെണ്ണിയിലും ഒക്കെ ചെറുത് ഇവലാണ്. പിന്നെ ഏഹ് ആഹ് തറവാട്ടിലാണ് ഞങ്ങള് തറവാട്ടില്. എന്താണ് വേണെന്ന് ഉണ്ടാൽ ഞമ്മക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ കയറ്റുയൊക്കെ ചെയ്യാം, സ്ഥലയൊക്കെ ഉണ്ട്. ഇതുവരെ അയിനൊന്നും ഒരുങ്ങിട്ടൊന്നുല്ല ഇതില് തന്നെ. അങ്ങനെ പോണ്ട്, ഇതിന് വേണം വെല്യ കുഴപ്പം. ആഹ് സ്ഥലയൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഓര്, ആഹ് ഒരു ഭാഗമൊക്കെ കഴിഞ്ഞിക്കണേ.
ഏഹ് നിങ്ങൾക്ക് എത്ര അല്ല നിങ്ങള് എവിടെ ഏഹ്.
പത്ത് പതിനൊന്ന് സെന്റ് ഉണ്ട്, ഉം അപ്പോ തോനെ ഒന്നുമില്ല. ഇത്ര പതിനൊന്നൊക്കെ ഉള്ളൂ.
അത്ര ഉള്ളൂ ഓരോ. ശരിക്കും പത്ത് പേരെ എന്നാ ഏഹ് അങ്ങനെയല്ലേ വർക്ക് ഫ്രീയല്ലേ.
പിന്നെ ഇവിടെ ഇനി എന്താണ് ഇനി ഓൽ. ക്ക് മുത്തച്ഛന്മാർക്കും അവലുക്കൊക്കെ ഉണ്ടാവും അത്ര.
ഏഹ്
പിന്നെ ഇവിടുത്തത് തറവാട് പിന്നെ ഉമ്മാൻ്റെതും ബലത് ഉമ്മടെ കൂട്ടികളും നിൽക്കുവാണ്. അപ്പൊ പിന്നെ പത്ത് ഒന്ന് അല്ല ഇമ്മാന്റെ ഉണ്ട് കൊറെ. ആഹ് പത്തിലേറെയുണ്ട് ഞങ്ങൾക്ക് ഒറ്റക്ക് തന്നെ പത്തുണ്ട് പിന്നെ ഉമ്മാന്റേത്. വേറെ ഇണ്ട് ആഹ് ആഹ് തറ.
സ്ഥലം ഉണ്ടാക്കുമ്പോ പിന്നെ വീട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ.
ആഹ് അയിന് ആഹ് അത് പറയും എല്ലാരും പ പക്ഷെ ആഹ് അയിന് ഒന്നും. പിന്നെന്താ പൈസ വേണേ എന്താ ഈ. കുട്ടികള് സ്കൂളിൽ മദ്രസ് വിടുന്നു അങ്ങ് അതെന്നെ അങ്ങനെ കഴിഞ്ഞു. ഓഹ് പി ഉം. ആഹ് പിന്നെ ഇപ്പൊ ഗൾഫുക്കൊക്കെ. പോയി രസം ഉണ്ടാക്കണ് പോലെ ഒക്കെയാണേ തരക്കേടില്ല, അതൊന്നും പോക്കൂല പിന്നെ ഇപ്പോ ഈ നാ നാട്ടിൽ ഇപ്പൊ എന്താ ഈ കൂലിപ്പണി എടു എടുത്തിട്ട് വന്നിപ്പോ പി പിന്നെ നമ്മള് ഇത് എന്തേലും പണ്ടൊക്കെ വലുത്. തോ ഏഹ് ഫുള്ള് ആയിട്ട് പിടിക്കാഞ്ഞിപ്പോ. അതൊട്ട് തോട്ട് ഒന്നും ആവൂല, പിന്നെ പണ്ട് അവിടെ പോവൂ ചെയ്യും. അങ്ങനെ
ആഹ് അതെ ശരിയാണ്.
പിന്നെ ഉം ഞാ പഞ്ചായത്ത് നിന്ന് ആഹ് അതെന്നെ ആഹ്. പിന്നെന്താ. വെച്ചാല് എന്ന് പറഞ്ഞാല് ഏഹ് പണയം വെച്ചാല് ഒക്കെ. പിന്നെ അയിന്റെ പലിശ ആഹ്. പലിശയും കാര്യങ്ങളും ഉം ഒക്കെ ഉണ്ടാവൂലേ. അതൊന്നും നടക്കൂല. അപ്പൊ ഇല്ല പെ ഇല്ല പെരേല് അങ്ങനെ കുത്തിയിരിക്കാ കരുതി. സ്വർണം ഇരുപത് പവൻ തന്നേനി എനിച്ച് കെട്ടിച്ചപ്പൊ, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ. അയില് പ്പോ ഇപ്പൊ മൊത്തൊന്നില്ല ഒര് തട്ടിക്കൂട്ടി പതിനഞ്ചക് ഒക്കെ ഉണ്ടാവന്ന് കരുത്
ഉം എന്ത വിറ്റേറ്റ ചെയ്തോ അഞ്ചു പവൻ
വിക്കന്ന ആഹ് വിക്കന്ന് ചോദിച്ചാല് ഒരു മൂന്ന് പവാനം വിറ്റു
ഏയ് എന്ത്യ വിറ്റെ
അത് ഇവ ഇവലൊ ഒരു ദുബായിക്ക്ന്ന് പോയി
എന്ത്
ദുബ അത് ദുബായ്ക്കൊന്ന് പോയി ഒരു ഒന്നേ ഒന്നര ലക്കത്തോള ഹലോ
ആഹ് കേൾക്കണ്ട്
ആഹ് ഈ ഈ ഇൻ്റെ ന്റെ ദുബായിക്ക് പോയി ഒരു വിസിറ്റിങ്ങിന്റെ വിസക്ക അയ്ല്
ഏയ്
ഒരു ഒന്നേകാല് ലക്ഷത്തോളം ഉറുപ്പിയായി അത് ഇതേപോലെ പണ്ട പണ വെച്ചാണ്ട് പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ പണിയൊന്നും ശരിയായില്ല നാട് കട്ടനാണ്ട് പോന്നു മൂന്ന് മാസം കഴിഞ്ഞാണ്ട്
ആഹ് ഓ അപ്പൊ പൈസ പോയില്ലേ
ആഹ് ഒരു പൈസയൊന്നും കിട്ടീല്ല ആ മൂന്ന് മാസോ പിന്നെ അയില് പിന്നെ എന്താ കാട്ടി അതിന്റെ മുമ്പു ഇത എന്തോ ഒരു ആവശ്യത്തിന് കൊറച്ച് പണ്ട പണേ വെച്ചീനും അപ്പോ അതൊക്കെ പാടണ്ട് ന്ങ്ങാണ്ട് പിന്നെ അയിന്ന് മൂന്ന് പനാണ് വിറ്റങ്ങാണ്ട് കടമ്പീട്ടി
ഉം പ്പൊ അങ്ങനെയാണ്ട് പോയെ ആഹ്
പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പണ്ടങ്ങളൊക്കെ പോയി പിന്നെ എനിക്ക് ഒരു പരിപാടിണ്ട് ന്റെ പൊട്ടുയെ മുറിയൊക്കെ ചെയ്താല് എന്താൻ എന്താ കാട്ടിയെന്നറിയോ പണ്ടൊ കൊണ്ടോ കൊടുത്തിട്ട് അയിന്റെ പണിക്കൂലി അയിന്ന് കുറക്ക എന്നിട്ട് മാ
എന്ത്ന ഒന്നും കാട്ടി ആഹ്
ആഹ് അതെന്താറിയോ ഈ വടെ എന്താണ് പണി
എന്തേന്ന് പറന്നാല മുറിഞ്ഞി ഇരിക്കണ്ട് ട്ടോ പക്ഷെ പണിക്ക് ഞാൻ മാ ന്നെ ഉം വേണ്ട ണ്ടാക്കണ്ട പിന്നെ മ്മള അയന് എടുത്തണ്ട്ക്കാൻ പറഞ്ഞപ്പ ഞാൻ പറഞ്ഞങ്ങനെ വേണ്ടാന്ന് കൂട്ടിങ്ങാനെടുക്കാന്നല്ല സ്വർണ്ണം പിന്നെ കൊറേല്ലേ കൊറഞ്ഞ് കൊറഞ്ഞ് പോവല്ലേ
അതാണ് അങ്ങനെന്റെ കൊറേ കുറഞ്ഞിക്കണ് അങ്ങനെ
ഉം
എഹ് എന്താച്ചാല് പിന്നെ പണിക്കൂലി കൂട്ടാനിണ്ടാവൂല ഞമ്മളത് കയ്ൽ ഇണ്ടാവൂല ഹസ്ബൻറ് എന്തായാലും കൂട്ടി കണ്ട് വാങ്ങിക്കു ആഹ് ആഹ് അപ്പൊ പിന്നെ എന്താട്ടും ഞാന് അങ്ങനെ അങ്ങനെ ശീലായി കല്യാണം കയ് പിഞ്ഞെ മുതൽക്ക് സ്വർണ്ണല്ലാ വ്മേത്ത്ക്കൂടി ണ്ട് ട്ടോ വളിം ഉം, പാസോം മാലി എല്ലാതുംണ്ട് അങ്ങൻ ചേലായി അപ്പൊ പൊട്ടുമ്പോ അങ്ങനെ കൊണ്ടൊയ്കാണ്ട് മാറ്റും. അന്നോടൊക്കെ ഭയങ്കര താല്പര്യാണ്. സ്വർണംങ്ങനെ എന്താണ് ഇട്ണതും ൻക്കല്ലഷ്ടാ, എന്നും ഇഷ്ടാണ്
ഉം ഉം
അങ്ങനെയൊക്കേണ് സ്വർണ്ണ ഞ്ഞിപ്പോ പെൺകുട്ട്യേളല്ലേ വെൽതാണത് വൽത്പ്പം പ
ക്കാണ് ഇനി കേടന്നെ മുക്കാണ് ട്ണെ സ്വർണ്ണംണ്ടായിട്ടും മുക്കാടല്
നന്നാക്കാൻവയ് നന്നാക്ക്യാലും പണ്ടത് കൊറയും. പിന്നെങ്ങന അതേ പിന്നേതാലും വീട് പണിക്കെങ്ങനാലും വെക്കെണ്ട്യരും. ഉം തെയ്യൂല ക്യാഷെയ്യൂല. കല്ലിനൊക്കെ ഭയങ്കര വെലല്ലേ, ഇൻക്ക് ഇരുവ തന്നെല്ലേ ഇരുവത് ഇരുവത് ഇല്ലല്ല്യ, സ്ത്രീധനൊന്നുണ്ടായിട്ടില്ല ഇങ്ങക്കോ
ഏഹ് ഏഹ് ഇൻക്കൊരുലക്ഷം കൊട്ത്ത്ക്ക്ണു.
ഏഹ് ല്ല അന്നത്തെ ടൈമിലാനെ സ്ത്രീധനം പറച്ചിലില്ല്യ അതാണ് അല്ലെങ്കി പ്പൊ ണ്ടാവും.
അപ്പോ ആഹ് നങ്ങളത് ഇൻ ൻ്റെത് രണ്ടായിര്ത്തി ഒമ്പതിലൊക്കെയ്ന്നു.
ഏഹ്, ന്റെ രണ്ടായിര്ത്തി പതിനാൽ ലേ
ആഹ് അന്ന് രണ്ടായിര്ത്തി പതിനാൽ ലാണ് ഇന്റെ ര ണ്ടാമത്തെ കുട്ടിനെ ഞാൻ പ്രസവിച്ചിക്ക്ണ് രണ്ട പതിനാൽ ലാ ഞ്ഞെന്താ ആഹ് അന്ന് കായപ്പത്തിന് ഇന്റെ അനൻസ അൻസ ത്ത്യാളെക്കെ തേപോലെ ആ സീസൺലൊക്കെയാണ് അന്ന് ഓൽക്കൊന്നും തേപോലെ സ്ത്രീധനം കൊട്ത്തിട്ടില്ല. ഓരാക്കു കൊടുത്തുക്കുണുട്ടോ ചെറിയോൾക്ക് കൊട്ത്തിട്ടില്ല. ഒര ഒരാളത് അയ്ൻ്റിം മുന്നെ കയിഞ്ഞിക്ക്ണു മറ്റൊൾ ചെറിയോൾത് ഇതേപോലെ രണ്ടായിര്ത്തി പതിനാൽലേനു ഓളത് ഓൾക്ക് കൊട്ത്തിട്ടില്ല ഓൾക്ക് വെറും ഇരുപത് പവനൊള്ളു കൊട്ത്തിട്ട് ഓൾ ക്കൊന്നും സ്ത്രീധനം ചോയിച്ചിട്ടില്ല. അന്നൊക്കക്കിനൊക്കെ ത് ങ്ങനെ ട്ത്ത് പോവലൊട്ങ്ങിയ ല്ലോ പിന്നെ ഈ പൈനെട്ടിന്റെ നിയമം അങ്ങനൊക്കെ വന്നല്ലോ അന്നൊക്കെകായപ്പത്തിന്
ആഹ് ആഹ്
പയ്നെട്ട് വയസ്സാവാതെ കെട്ടിച്ചാൻ പറ്റൂലാ അങ്ങനെക്കെ, ഉം അന്ന്‌ ഞങ്ങളൊക്കെ അയിനന്ന് വെറുമൊരു ലക്ഷത്തിന്റെ തെരക്കെയ്നു ലക്ഷം ഒരു ലക്ഷം ഒന്നര ലക്ഷം ചെലോല് രണ്ട് ല പ്പ ചോയ്ച്ചീനു
ഓഹ് ആഹ് ആഹ് എന്നാ ആദ്യൊക്കെ അങ്ങ നെയ്ര്ന്നി പിന്നെ അത് ചോയിക്കാതായി എല്ലാരും ചോ
ആഹ് അതാപർഞ്ഞെയ് ആഹ് ഇപ്പൊ ഇപ്പൊ ലക്ഷം ചോയ് ഛം ചെന്നാല് ആടള്കുന്നേറ്റും ലക്ഷം ചോയിച്ചു വന്നാ ഉം ഇപ്പൊ പെ ഇപ്പൊ പെൺകുട്ടിയളൊന്നും
ട്ടിയാള് ഡിമാൻഡ് ഡിമാൻഡ് ആയി കുട്ടികളെ കിട്ടുന്നില്ല സ്വർണം കൊടു കിട്ടിയാണ്ട് കൊടുത്ത് ചിലവർ മേടിക്കണ്ട് കണ്ടെന്നോ
ഉം അതാ ഒന്നും കൊടുക്കപ്പൊ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ ഇനി കേട്ട ഞമ്മളെ ക്കായിനൊന്നു കെടിച്ചുമ്പോളും എന്തേങ്കലും കാട്ടി പ പത്തും ഇരുപതും ഇല്ലാതെ ഇപ്പൊ അഞ്ച് പവന് തന്നെ ആൾക്കാര് വാങ്ങണില്ലല്ലോ
ആഹ് ഉള്ളത് കണ്ട് കൊണ്ട് അതക്കെ ഇപ്പ സ്വർണ ഒന്നും തന്നെ ഇടണില്ലല്ലോ കല്യാണത്തിന്റെ അന്നും എന്താ ഇടണ അധികം ഇതല്ല മറ്റിയതല്ലേ ഒക്കെ ഫാൻസിയാണ് അന്നൊക്കെ എല്ലാ സ്വർണ്ണത്തിന്മാതിരി എല്ലരെയും ക്കും എല്ലാം ഇണ്ടായിനി അരീക്കും
ഔ പിന്നെന്താ അന്നൊക്കെ എല്ലാ